ആഹ് കേക്കുന്നുണ്ടോ?
ആഹ് കേക്കാം കേക്കാം കേക്കത്തില്ലേ? ആഹ്. ആഹ് എന്നാ എടുക്കുവാ?
ഞാൻ ഇത് പെരേടെ ചുവട്ടിൽ തന്നെ നിക്കുവായിരുന്നു.
അതെയോ ചോറൂണൊക്കെ കഴിഞ്ഞോ?
ഊണ് കഴിഞ്ഞില്ല. ചായ ചായ കുടിച്ചു താമസിച്ചാ. അതുകൊണ്ട് ഊണ് കഴിഞ്ഞില്ല.
ആഹ് ആഹ് ഇതിപ്പം പിള്ളേര് പോകുന്നത് കൊണ്ട് ഒമ്പത് ഒമ്പതരയാകുമ്പേ ചായ കുടി ക്കും അല്ലെങ്കി ആ പിള്ളേര് താ ഉള്ളപ്പം താമസിച്ചായിരുന്നു. പിള്ളേര് ഇപ്പം സ്കൂളിൽ പോകുന്നതുകൊണ്ട് അവർ ക്ക് കൊടുത്ത് അവരെ വിട്ട് കഴിയുമ്പോഴത്തേക്കും ചായ കുടിക്കും. പിന്നെ ബാക്കിയുള്ള പണിയെല്ലാം ചെയ്തിട്ട് അലക്കും കുളിയും നിസ്കാരോം എല്ലാം കഴിഞ്ഞ് കൊച്ചിനും ചോറെല്ലാം കൊടുത്തിട്ട് ദേ ഇപ്പം ചുമ്മാ ഇരിക്കുവാ.
ആഹ്
കൊച്ച് ഇതിലക്കൂടെ കളിക്കുന്ന്. അതെപ്പോ അപ്പൊ എന്നോട് പറഞ്ഞ് ഇവിടെ വന്നൊന്ന് ഇരിക്കന്ന് പറഞ്ഞ് അവിടെ അയ്ന് ഒരു കസേരെ പിടിച്ചിരുത്തിയേക്കാ. അവള് ആ പൊക്കത്ത് സ്റ്റിയറിൻ്റാത്ത് ഇരുന്ന് കളിക്കുവാ.
ആണല്ലേ ആഹ്. ഇനി പിള്ളേര് വരുമ്പോളായിരിക്കല്ലേ പണികളല്ലേ.
ആ ഇനി പിള്ളേര് വരുമ്പോഴത്തേക്കു അല്ലേയുള്ളൂ പിള്ളേര് അത്രേം നേരം ഇപ്പൊ വരും മൂന്നു മണിയാവുമ്പഴത്തേക്കും വരും ഒരാള്.
മൂന്നുമണി ആവുമ്പേ വരും. ഉം
ഒരാള് ആ ഒരാള് മൂന്നുമണിയാകുമ്പ വരും ഒരാള് നാലേകാൽ ആകുമ്പോഴ് വരും.
ഉം
അങ്ങന്നെ എന്താ ചോറിന് കറിയൊക്കെ വെച്ചേ?
പ്രത്യേകിച്ചൊന്നും വെച്ചില്ല ഇന്ന്. ഇന്നലത്തെ ചോറും കറിയൊക്കെ ഒരുവിധം ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനി വൈകുന്നേരം വേണങ്ങി ര് കുക്കറിടാന്നോർത്ത്
അതെല്ലേ കുക്കറിലിടുമ്പോഴത്തേക്കും ചോറിനൊരു വ്യത്യാസംണ്ടല്ലേ മറ്റേ നമ്മള് സാധാ ആഹ് അടുപ്പിലിടുന്ന പോലെയല്ല ആ വെള്ളം കുടിച്ച പോലെ പുഴുങ്ങി വേകുന്നത് കൊണ്ടായിരിക്കും
ആഹ് ആവി വന്നല്ല വേഗണേ മറ്റന്നാ തിളച്ചി ഇങ്ങനെ പോയിക്കൊണ്ടയ് ത്തുവല്ലോ
ആ അത് ശരിയാ എന്താണേലും നമ്മള് റൈസ് കുക്കറി വെക്കുന്ന ചോറിനും അത്രയും ടെയ്സ്റ്റില്ല കുക്കറി വെക്കുന്ന ചോറിനും അത്രയും ടേസ്റ്റ്ല്ല അടുപ്പില് നമ്മള് ആഹ് തീ കത്തിച്ചുകൊണ്ട് കലത്തിലിട്ട് വെക്കുന്ന ചോറിന് നല്ല ടേസ്റ്റാ
ആഹ് ആഹ് അതാ ചോറ് നല്ല അത് നന്നയിരിക്കു ചോറ് നമ്മള് എടു
ആഹ് ചോറും നന്നായിരിക്കും ആഹ് എടുക്കുമ്പോഴും നന്നായിരിക്കും വൈകിട്ടായാലും ആഹ് വൈകിട്ടായാലും കുഴപ്പൊന്നില്ല പക്ഷെ ഇത് ഈ കുക്കറിലൊക്കെ ഇട്ടാലും ഒരു നേരത്തേക്കൊക്കെ പറ്റത്തുള്ളൂ അപ്പൊ അപ്പ തന്നെ എങ്ങാനും കഴിക്കും എങ്കിലും ആണുങ്ങൾക്കൊക്കെ കൊടുത്ത കണ്ടുപിടിക്കും
ആ കഞ്ഞി വെച്ചാല് കുഴപ്പല്ല ചോറച്ചാ കൊള്ളൂല
ആഹ് അത് ശെരിയാ അന്ന് കൊറോണ സമയത്ത് അങ്ങനെ കൊറേ കഞ്ഞിയായിട്ടു വെച്ചു കുടിച്ചിട്ടുണ്ട് എനിക്ക് കഞ്ഞി ഇഷ്ടല്ലാത്തോണ്ട് ഞാൻ പഠിക്കും ഏഹ്
അപ്പ ചൂടുള്ള ഭക്ഷണം കഴിക്കണല്ലേ പറഞ്ഞേ
ആ അപ്പൊ ശെരിയാ ചൂടുള്ള പക്ഷേ എങ്കിലും നമക്കൊരു ടേസ്റ്റും ഇല്ലല്ലോ വായിലോട്ട് പോകുന്നത് ഇന്ത് ഈ സാധനമാന്നൊന്നും അറിയത്തില്ലല്ലോ എന്തോ എരിവുള്ളോ എന്തോ മധുരള്ളോ ചായയൊക്കെ കുടിക്കുമ്പോ എന്തോ മധുരുള്ള ഒരു സാനം കുടിക്കുന്നന്നല്ലാതെ ഒരു ടേസ്റ്റുയില്ല ഒരു മണവുല്ല
ആകൊരു ബുദ്ധിമുട്ട ഷാ ആ കൊറോണ എല്ലാം പിടിച്ചു ശ്വാസം മുട്ടല് പോലെ വന്നില്ലാന്നേ ഉള്ളൂ പക്ഷെ ടേസ്റ്റുല്ല ന്ന് മണവുംല്ലായിരുന്നു മണം വന്നത് ഒത്തിരി താമസിച്ചാ വന്നേ ടേസ്റ്റ് അതിനെക്കാളും നേരത്തെ വന്നു പക്ഷെ മണം വരുന്നേയില്ലായിരുന്നു അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി പിള്ളാർക്കുവെല്ലാം ആഹ് മ്മ് മൂത്തയാൾക്കു വന്നില്ലാന്ന് തോന്ന്ന്നു അവൾക്കുവല്യ കൊഴ പില്ലാരുന്ന് പക്ഷെ രണ്ടാമ്ത്തെയാക്ക് പനിയക്കെ പിടിച്ച് അവക്ക് കൊറോണ സമയൊന്നെന്നെയാവും ആഹ് ഓൺലൈൻ ക്ലാസ്സും രണ്ടു മൂന്ന് വർഷം അങ്ങനെ പില്ലേർടെ പോയില്ലേ കൊറേ മരണ്ണവും
മ്മ് ഒ ഒരു ഭയമായിരുന്നല്ലേ ആ സമയത്ത്
ആഹ് ശെരിയാ അഹ് ഇപ്പൊ അത്തറേയ്ല്ല കൊ മാസ്കൊക്കെ വെച്ച് വെളിയിലോട്ട് എറങ്ങാവുള്ളൂ വെളില് പാ പത്ത് പേരി കൂടുതല് രണ്ടു പേരി കൂടുതലോ പത്തു പേരി കൂടുതലോ കൂടി നിക്കരുത് ആഹ് കല്യാണൊക്കെ ആണെലും ചെ ചെറിയെ രീതിക്ക് വീട്ടിപ്പെട്ടവര് മാത്രം വെച്ചൊള്ളൊരു കല്യാണം
അത് അതൊക്കെ ആഹ് കല്യാണം മതിയായിര്ന്ന് എന്നാവെച്ചാ ചുമ്മാ ആൾക്കാരെ വിളിച്ച് ഇങ്ങനെ ആൾക്കാര് ഷോ കാണിക്കാൻ വേണ്ടി എന്തക്കെ വെച്ച് വെളമ്പണെ ഇപ്പം
അത് ശരിയാ പയങ്കര ചെലവ്വാണ് പയങ്കരം എന്താ ഒരു ദൂർത്താണ് ആഹ് ആർഭാടം കൂടു ശരിയ ശരിയാ പൺ ഉം ആഹ് പാവങ്ങൾ ആഹ് അപ്പൊ ഈ പിള്ളേരെക്കെ ആണെലും ഒന്നിച്ച് കോളേജിലെക്കെ പഠിക്കുമ്പഴ് തേക്കും പല വീടുകളിൽ നിന്ന് വരുന്ന പിള്ളേരല്ലേ അപ്പോഴത്തേക്കും ആഹ് പിള്ളേർക്ക് ഒരാൾടെ കല്യാണത്തിന് അതെല്ലാം ഉണ്ടെങ്കിൽ മറ്റയാളും പറ യേല്ലേ എൻ അവൾടെ കല്യാണത്തിന് ഇത് ഇതെല്ലാം ഒണ്ടായിരുന്നപ്പോ എന്റെ കല്യാണത്തിനും വേണന്ന് പറഞ്ഞപ്പ പറഞ്ഞ് ചെയ് പ്പിക്കും പഷെ പേരൻസിന്റെ കയ്യില് പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും
അത് ചിന്തിക്കൂല മക്കള് ചിന്തിക്കണം ഇപ്പം എല്ലാർക്കും ആർ പാട മതി എന്നാക്ക കല്യാണം മഞ്ഞ കല്യാണം അറബിക്കല്യാണം
ആഹ് അറബിക് നൈറ്റ് മെഹന്തി ഹൽദി എഹ് പിൻ ഇനി എന്നാ ഒരു ചോപ്പൊക്കെ ഇട്ടൊള്ളൊരു ഒണ്ട് പിന്നെ ഗ്രൂംറ്റുബി ബ്രൈറ്റുബി പിന്നെ ഒണ്ട് കൊറേ പേരിലൊണ്ട്
ഒരു ഡ്രസ്സ് ല്ലാർക്കു അതനുസേഷം എല്ലാരും ഒ മഞ്ഞക്കലരങ്കിൽ എല്ലാരും മഞ്ഞക്കളർ ന്നെ അറബിക്കാനകൽ ല്ലാരും കറുപ്പന്നെ ഇത് ഇതൊക്കെല്ലേ കൊ കൊറെ ഐറ്റം പിന്നെ കല്യണ ത്തിനാണ് വേറെ ഒരു ഐറ്റം. പിന്നെ ഡാ ഡാൻസ് പാട്ട് എന്തൊക്കെ മേളാങ്കവാ എന്തൊക്കെ കഴിക്കാനാണെങ്കിലും വെറൈറ്റികളാ
ആഹ് പെര അതൊ ന്താ ഓരോ കല്ല് ല്യാണങ്ങൾക്ക് ഉപ്പിലിട്ട സായി സാധനങ്ങൾ വരെയുള്ള കല്യാണങ്ങളുണ്ട്
ആഹ് ഇത്
മൊളബ്ബ്വായി മറ്റെ അയന്ന മാങ്ങായും നെല്ലിക്കായും അങ്ങനത്തെക്കെ ഉപ്പിലിട്ട വരെ കല്യാണങ്ങളൊള്ള മ്മ് മ് കല്യാണൊണ്ട് നല്ല രസവൊക്കെയാ പഷെ അതുപോലെ തന്നെ നല്ല വരുമാനം ഒണ്ടെങ്കി കൊഴപ്പില്ല
ആഹ് വരുമാനം ഒള്ളർക്ക് കൊഴപ്പില്ല പാവങ്ങളായ പെട്ട് ട്ടുപോണേനൊക്കെ മക്കൾ ശാട്യം പിടിക്കുവാണല്ലോ പിന്നെ ആയിനെ എനി നിക്കത് വേണം ഇത് വേണം എന്നൊക്ക പറഞ്ഞോണ്ട് ഇതൊരെണ്ണവല്ലേ ഒള്ളൂ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് മക് ക്കൾ ഷാട്യം പിടിക്കും പിന്നെ രഷകർത്താവ് വാ കടം വാങ്ങും ലോൺ എടുക്കും ഇതൊക്കെല്ലേ ഇസംഭവം സ്വർ ആഹ് സ്വർണ്ണം തന്നെ എന്നാത്തരം വെലയാ
ആഹ് ഇപ്പൊ എഹ് എന്താ ഓ ഒരു ലക്ഷത്തിന് മുപ്പതിനായിരത്തിന്റെ അടുത്തങ്ങാണ്ട് വന്ന സ്വർണത്തിന് ഇപ്പം തൊണ്ണൂറായിരം ആയല്ലൊ പിന്നെ കൂടിയോ കുറഞ്ഞോന്ന് അറിയിത്തില്ല തൊണ്ണൂറായിരം വരെ എത്തിയാരുന്ന് ഇനി അമ്പത് രൂപാന്നും വരൂലാന്ന് തോന്ന്ന്നല്ലേ
കൊറ ആഹ
ഉം ഇനി അമ്പത് രൂപന്നും കണ്ണ് കാണാൻ പറ്റൂലന്നന്ന്.. ആ ഇനി കിട്ടത്തില്ല ഇനള്ള സ്വർണത്തിന്റെൊക്കെ ഞാൻ പറഞ്ഞ് ഇരിക്കുന്ന സ്വർണമൊക്കെ ഇരുന്നോട്ട ട്ടേ ഇനി വാങ്ങലൊന്നും നടക്കേലാന്ന്
ഉം
ഇത്രയും വെലയായില്ലേ?
ഉം കൂടല്ലല്ലോ കുറയല്ലോ പഴയ കാലത്തൊക്കെ ഇഷ്ടമായി തട്ടുണ്ട്
ആഹ് ഇത് കൂടുന്നതേ ഒള്ളൂ കൊറയുന്നില്ല
ഉം മീരി കുറവ് ള്ളതിനെക്കാണ്ട് ഇരട്ടി ഒറ്റ ഇടക്കി കൂടുയന
ഉം ആഹ ഒരു ഒരു ദിവസംനെ ആ എല്ലാം കൊണ്ട് അവർക്ക് ഏറ്റവും പാടില്ല
ഉം
എന്ത് ചെയ്യും? പെൺമ്പിള്ളേരെ കെട്ടിച്ചു വിടണ്ടേ ഉ കെട്ടി ച്ച് വിടാതിരിക്കാൻ പറ്റൂല ആ കൊറഞ്ഞത് അഞ്ചു ദിവസത്തെ കല്യാണം.
കല്യാണത്തിന് വേണ്ടാന്ന് പറഞ്ഞാലും അവർക്ക് കയ്യിൽ കൊടുക്കണം ഇടൂലാരും അവ ശിക്കയാ അതത് കയ്ൽ കൊടുക്കണല്ലോ ഇപ്പം എല്ലാം ഫാഷൻ കൂടല ഇടുന്നതാ
ആഹ അങ്ങനത്തെ കല്യാണത്തിന് പോലും കല്യാണത്തിന്റെ അന്ന പോലും സ്വർണ്ണം ഇടുകല്ല പെൺപിള്ളേര്പക്ഷെ എങ്കിലും എന്തെങ്കിലും കൊടുക്ക സാകരിക്കാൻ പറ്റോ
കക്കാൻ പറ്റില്ല
ആഹ് ഒന്നും കൊടുക്കായിരിക്കാൻ പറ്റേല അതുകൊണ്ടാകെ ഏ പാടു വരുന്നത് എന്തെങ്കിലോക്കെ കൊടുത്ത് വേണ്ടെ കെ ട്ടിചൂടാൻ ഇത്രേം വെല കൂടി കഴിഞ്ഞാ എന്ത് ചെയ്യും അതുപോലെ ന്നെല്ലെ നമ്മുടെ നിത്യോപക സാധനങ്ങളല്ലാംഎന്ത് വെലയാ
മേടിക്കാ എറങ്ങുമ്പളേ അറിയാവുള്ളൂ
ആഹ് നമ്മക്ക് ഇങ്ങനെ കൊണ്ടേയി തരുമ്പോഴത്തേക്കും അറിയ ത്തില്ല പക്ഷെ നമ്മൾ വാങ്ങാൻ വേണ്ടി നമ്മള് സ് സ്വന്തവായിട്ടൊന്ന് വാങ്ങാൻ എന്തേലും സാനം പോവാണെങ്കി നമുക്കയിന്റെ വെല ശരിക്കും മനസ്സിലാവും.
നമ്മള് ചെലവ് ചുരുക്കാൻ പറഞ്ഞാ ചുരുക്കോ നമ്മള് നമ്മള് ലാവിഷ് കളിക്കും. അടുക്കളേല് നമ്മള് എറങ്ങി മേടിക്കാൻ തുടങ്ങിയാലൊള്ളൂ നമുക്ക് ഇത്രേം വെല നമ്മള് അത് ചെയ്യ കൊറ
ഇച്ചിരി ഇച്ചിരി പ് ചു ആ ഇച്ചിരി ചുരുക്കാൻ തൊടങ്ങൊള്ളൂ വെളിച്ചെണ്ണേലൊക്കെ അനവളി ച്ചെണ്ണയ്ക്കൊക്കെ അഞ്ഞൂറ് രൂപ വരെ വന്നയല്ലേ
ആഹ് ഇപ്പൊ ഒന്നര കിലോ അ അ അഞ്ഞൂറേന്നു അല്ലേ ഒന്നരക്കിലോ അഞ്ഞൂറായി ഒരു കിലോയ് ഉം
ആഹ് കൊറഞ്ഞു ഒന്നര കിലോ ആ ഇരുന്നൂറ്റി എത്ര രൂപാന്ന് പറഞ്ഞായിരുന്നു.
ഉം അ ഇവടെ കയിഞ്ഞൂസം അഞ്ഞൂറ് കൊടുത്ത്ട്ട് ഒന്നരക്കിലോ എണ്ണേ കിട്ടിയൊള്ളൂ
അതെയാ
ആഹ്
ആ ആ ആ ഇരുന്നൂറ്റിവുമ്പോ രണ്ട് കിലോ കിട്ടൂല്ലേ അഞ്ഞൂ
ആ മുന്നൂറ് മുന്നൂറ് അടുത്താകും മുന്നൂറ് ഏടുത്താകും ഒരു കിലോയ്ക്ക് അ അ അതായിരിക്കും
ആഹ് തായിരിക്കും ഒന്നര കിലോ അഞ്ഞൂറ് രൂപാന്ന് പറഞ്ഞത് ശെരിയാ തേങ്ങാക്കും വെല കൂടിലേ ഇപ്പം മൊത്തം കരിക്കായിട്ട് ഈ ഉം തേങ്ങാ കൃഷി ചെയ്യുന്നവരിങ്ങനെ കരിക്കായിട്ട് തന്നെ കൊടുത്തേക്കോ തേങ്ങാനേക്കാളിലും വെലയുണ്ട് കരിക്കിനന്ന് പറഞ്ഞു ഒരു കരിക്കിന് തന്നെ ന നമ്മള് പൊറത്ത് എവിടേങ്കിലൊന്ന് പോവുമ്പോ റോഡ് സൈഡിലൊക്കെ ഏഹ് വിക്കാൻ കാണൂലേ എന്താ കൊറഞ്ഞത് ഒരു അറുപത് രൂപ എഴുപത് രൂപൊക്കെയാ അപ്പൊ അങ്ങനെ കരിക്കായിട്ട് കൊടു തരുമ്പ പിന്നെ തേങ്ങായില്ലല്ലോ.
തേങ്ങായില്ല ഉം എല്ലാത്തിനും നാളികേരം മെ ചു കുടി എല്ലാരും കുടിച്ചോ കുടിക്കാനുണ്ടല്ലോ ആൾക്കാര് യാത്രക്കെറങ്ങിയാ ഇതൊരു ബിസിനസ്സാണ് ആൾക്കാർക്ക് അപ്പൊ നമ്മളത് മേടിച്ച് കുടിച്ച് ദാഹം കൊണ്ടേ
ആഹ് മേടിച്ചു പോകും ന്ന ആ പിള്ളേരും പറയും ഒരണ്ണം മേടിച്ചാ അതുപോലെ തന്നെയാ കരിമ്പും ജ്യൂസ് എ എല്ലാ വഴി കൂടെല്ലാം കരിമ്പും കരിക്കുവാ അയിനു കരിമ്പിനാണേലും നല്ല ടേസ്റ്റ്ല്ലേ ജ്യൂസിന്. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേക്കാവോ ഹലോ